പറയു
എവിടെയാരുന്നു?
ആഭയങ്കര ബിസിയണല്ല. കാത്തിരുന്നിരുന്നിരുന്നു മടുത്തു. എങ്ങനുണ്ട്. എന്ത് ഒറങ്ങിയിച്ച. ഒന്ന് ഒറങ്ങി ചോയിച്ച്
ഞാൻ കളിക്കണ്.
ആ അടുത്ത വൈകുന്നേരം ചായ ഉണ്ടാക്കാം നേരം ആയി ല്ലേ. ഇന്ന് എന്താ ചായക്കെന്താ സ്പെഷ്യൽ എന്തേലും ഉണ്ടാക്കുവോ?
ഞങ്ങള് ചായ ഇടക്ക് കുടിക്കുള്ളൂ. എന്നും കുടിക്കൂല.
ഉം ചായ ഇഷ്ടംല്ല്യ. ചിലോർക്ക് ചായ വെറുപ്പാണ്ടാ ചിലര് കുടിക്കും. ചെ, ഞാനിക്കൊരു കാൽ ചായ വേണം. ന്തേലും
ഞങ്ങക്ക് ചായക്കാ ഇഷ്ടം ചോറാണ്, ചോറ്, ചോറ്.
അത് ശരി. ആ വൈകുന്നേരം ചോറുണ്ണുവോ?
പിന്നെ എന്റെ താത്തയും അനിയത്തി ഇണ്ടാവുമ്പോ ചായ എടക്ക് ഇണ്ടാക്കും. ഓര്ക്ക് ചായ വേണം വൈകുന്നേരം താത്തക്ക്
ഉം നിങ്ങള് വൈകുന്നേരം ചോറ് കഴിക്കുവോ? അതോ ഇനി രാത്രി കഴിക്കോ?
രാത്രി.
ആ ചിലല്ലോ ചായ കഴിയണതും ഒഴിവാക്കണന്നല്ലേ നല്ലത്. അതൊന്നുഅല്ല അത് ഞാനിടെ നോമ്പിന് ഫുള്ള് ഒഴിവാക്കിയിരുന്നു. ഉം ഞാനേ നോ പിന്നെ ഉളളിൽ ചായൊക്കെ ഒഴിവാക്കിയിന്ന്. പറയാ നോമ്പ് ഞാന് പിന്നീം തുടങ്ങിച്ചു. അപ്പോ എനിക്കി രാവിലെ വൈകുന്നേര ഒരു ഗ്ലാസ് കട്ടൻ നേരം കിട്ടണ നിർബന്ധാ.
അപ്പം നോമ്പിന് നിങ്ങള് ചോറ് ഏടന്ന് എന്ത് ഉണ്ടാക്കിന്ന്.
ഞാന് നോമ്പന് കടേന്ന് ഞാന് രായി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയാണ്ട്, പത്തിരി ഉണ്ടാക്കും, മൂപ്പർക്ക്, മ്മക്ക് അതന്നെ അത്താഴത്തിനും തിന്നും.
ചോറ് ഒഴിവാക്കി പിന്നാ ചോറ് ഒഴിവാ ല്ല അത്തായത്തിനും, അത് തന്നെ തിന്നും ആ കടി തന്നെ തിന്നും. അനിക്കെന്തേലും കറി ഉണ്ടാക്കും. കങ്ങറി ബീഫ്‌കറി എന്തെലും ഉണ്ടാവും. പിന്നെ എന്റെ ഹസ്ബന്റിന്റെ കഞ്ഞി അപ്പ ഞാന് ജീരാ കഞ്ഞി വക്കും. ചെറിയ ഡേറ്റ് അന്ത്യേക്ക് രാത്രിയേക്ക്. അത് കഴിക്കും. ജീരക കഞ്ഞുടി ഉം രാവില നോമ്പറന്നാ പിന്ന ജീരക കഞ്ഞി കുടിച്ച്ട്ട് പിന്നത്താഴത്തിന് അകടിയെന്നത്ന് അപ്പാ എങ്ങനേലൊക്കായ്ട്ട് വെയ്റ്റൊക്കൊന്നാ കൊറക്കാ ചാരിച്ചിട്ട് എവിടാണാലോ ഞാനാക രണ്ട് പൊറത്തന്ന്‌ട്ട് തടി തട്ച്ച് വരാടി ന്റെ ഗർഭപാത്രൊക്കൊഴിവാക്കിയേനേഷേ. വെറുതേ തടി കൂടെൻ പ്പൊന്നും കഴിക്കാം വയ്യ ത്യാവശ്യം തടി ഞാനൊന്നും കഴിച്ച്ട്ടൊന്നു അല്ല എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ കൊർച്ച് കഴിക്കുമ്പൾത്തിനും വയറൊക്കാട് നറയും
ഉ
ഞാനാണെങ്കെ എത്ര തിന്നാലും തടിക്കൊല്ല്യ.
ആ അങ്ങൻത ആളായി കിട്ടാൻ കാത്ത്ക ഒരിതാൾ ക്കാരൊക്കണ്ട് പറീണത്. ഞാന് കുടുങ്ങീക്ക്ണ് ഞാ ഒന്നു ത്‌ന്ന്ട്ട് വാണ്ട വെർതേ തട്ച്ച. അടോ എന്നേലൊന്ന് കഴിച്ച എനിക്ക് ഗർഭപാത്രം ങ്ങനാക്കിയേന്റേഷം ഹോർമോൺന്റെ പ്രശ്നായിരിക്കും പറഞ്ഞ് നോമ്പിന് ഞാനത്രയും നോക്കി ഞാൻ ജൂസൊക്കൊഴിവാക്കിക്ക് നോമ്പിന് ആ പൻസാര പൻസാരെ അരി ഭക്ഷണൊക്കെ കൊർച്ചാ തന്നെ തടി കൊറയും ന്നർഞ്ഞ്ങ്ങാണ്ട് എടൊ, ഞാന് നോമ്പിന് മോരുംവെള്ളാ കുടിച്ചിരുന്നത്. കൊർച്ചുപ്പുട്ട്ട്ട്. മോരും വെള്ളം ഇഞ്ചിം, കറിവേപ്പിലേം പൊതീനെം പ്പൊക്കട്ട്‌ട്ട് ഞാനാണ്ട് മോരും വെള്ളം അങ്ങട്ട് നീട്ടിറ്റങ്ങട്ട് അട്‌ച്ചക്കും ൻക്ക് നോമ്പൊർക്കുമ്പ കുടിക്കാന് ജൂസ്ന് അതെ അപ്പ പൻസാര ഒഴിവാക്കാലോ അങ്ങനെയൊക്കെ നോക്കിറ്റും ഞാ ആകെ രണ്ടിലോ എറ്റാ കൊർഞ്ഞ ഡോക്ടറെട്ത്ത് പോയപ്പം ഡോക്ടറോഡ് പറഞ്ഞപ്പം ഞാമ്പറതി മേലെപ്പൻ ങ്ങി ന്ന കൊണ്ട് കൊർ ക്കാമ്പറ്റില്ലത്രയും ഞാൻ കൊറഞ്ഞ്ട്ടുള്ളു ഞാനത്രയ് നോക്കിറ്റു ആണ് നിപ്പയിന്റേശം ലിമിറ്റൊക്ക കയിഞ്ഞൂന്ന് പറയ. അഅ് നോക്കീട്ട് പ്പ കൊറയാത്തോല് പിന്നങ്ങി പ്പട്ക്ക് കൊർക്കുണു അത്പ്പൊ പിന്നെ അങ്ങിന ചെലോര്ണ്ട് ന്ത് വാരി വയ്ച്ച് കയിച്ചാലും ന്താ ലെ ലെ
ങ്ങളെ എയ്ജെത്രാ?
എന്നിക്കിപ്പം നാപ്പത്തഞ്ച് നാപ്പത്താറൊക്കായി.
ആ ത്രായിട്ടോള്ളൂല്ലെ. ങ്ങളമ്മാന്റെ പ്രായൊന്നുല്ല്യ. ഞങ്ങളുമ്മാനെ പ്രായല്ല്യ
ആ ഇനിക്ക് പിരീഡ്സൊക്ക നിക്ക്ണെയ്നെടക്ക് ഞാൻ ന്റെ ഗർഭപാത്രൊക്കെ ഒയിവാക്കിയപ്പം അമ്മക്കനിക്ക്ണ ടൈമൊന്നാ മുൻപൈന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കണ്ടല്ലോ. അങ്ങനെ പട്ച്ച്. അയിന്റേശം ച്ച ഞാന്തടിയൊന്നുല്ല്യാരുന്നു. ഞാനിങ്ങന നീണ്ട്ട്ട് ങ്ങനാ ഐറ്റൊക്കണ്ടായ് ആട്ട് തട ഞാൻ തടിച്ചപ്പ പിന്നെ കണ്ടാ അറിയില്ല ആദ്യം കഴിഞ്ഞലും ഒന്നും പഠിച്ച്ട്ട് ആ ക്ക് രണ്ടോപ്ഷൻ കഴിഞ്ഞോ? ങ്ങി ന്താ ചെയ്ത്? അഅ് കയിഞ്ഞ് കാണ്ട് പിന്ന രണ്ടാമതും പിന്നേം ചെയ്ത് ആദ്യൊന്ന് കയിഞ്ഞ് ആ ആറു ഷം കഴിഞ്ഞ് പിന്ന രണ്ടാമത്ത പിന്നേം ചെയ് അപ്പ പിന്ന ചെയ്തഞ്ഞിപ്പ എഞ്ഞിണ്ടാഉന്നർഞ്ഞാണ്. പിന്നൊയിവാ അ നന്നായി
അം
ഉം. അതൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകള്. ക്ഷെ ഈ ബുദ്ധിമുട്ടും വയറിന്റെം ഊര വേദനെം ഇല്ലാത്ത ഹലോ പോയാ
ബ്ലീഡിംഗ് ണ്ടായിറ്റൊയിവാക്ക്യ താ. ആർക്ക്
അനക്ക് എത്ര വയസായിച്ചയാ
മുപ്പത്തി മൂന്ന്
ആ ഡീ ആ മോയ ഉണ്ടായിട്ടേ ഫൈബോയിടെ എന്നിട്ട് ബ്ലീഡിംങ് ഉണ്ടാകും ബ്ലീഡിംങ്ങ് ആ ബ്ലീഡിംങ് നി ക്കാഞ്ഞിട്ടേ ഉണ്ടായ പിന്നെ ബ്ലിഡിംങ് ഉണ്ടാവും ല ആ ഉള്ളി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോ അതുണ്ടാകും ബ്ലീഡിംങ് ഉണ്ടാകും ആദ്യക്കെ മരുന്ന് കുടിച്ചൊക്കെ കൊറെക്കെ നിന്നു അത്യാവശ്യം കണ്ട്രോമാനം പോവ പിന്നെ അങ്ങനെ പിന്നെ ചെയ് അങ്ങനെ ചെയ്തു ഒക്കെ ചീത്തരങ്ങനെ വെച്ചുകൊണ്ടി തന്ന പണി തീരോളം വെച്ചുകൊണ്ടിരുന്ന കാരണം കണ്ട് അപ്പൊ പിന്നെ ഞാൻ ചെയ്തു അറിയാത ഒക്കെ പോണ കോലത്തിലൊക്കെ ആയിരുന്നു ചെയ്യാൻ അവടെ ഒഴിവാക്കാൻ അവടെ കാണ ഡോക്ടർമാരെ രണ്ട് മൂന്നാളൊക്ക കാണിച്ചു അപ്പോ ഓലൊക്കെ ഒഴിവാക്കി കളഞ്ഞ് കുട്ടികളൊക്കെ നാലെണ്ണം ആയില്ലേ ഇപ്പൊ ചെ ഒഴിവാക്കാൻ നല്ലത് അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാവുന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ പോയി ഒഴിവാക്കി അതുകൊണ്ട് ബുദ്ധിമുട്ട്
ഉം ആ നമ്മള ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനം പോവല്ലേ നമ്മളെല്ലാ ആ ഹോർമോണും ബാലൻസും ഒക്കെ ഇതാക്കണ വരെ ഒഴിവക്കല്ലെ
അത് ഇണ്ട് അത് ഇപ്പ ഒഴിവാക്കിയിട്ട് ഇപ്പ എന്താ ഉൻക്ക് ബുദ്ധിമുട്ട് തടി കൂടുവല്ലെ
ഉം വേറെ ഇപ്പ ഇല്ലാ ഉണ്ട വേദനകളും പ്രശ്നങ്ങളും ഹോർമോൺ പ്രശ്നങ്ങൾ പലേ ആയിട്ട് ഉണ്ട് ചൂടും മഴയും സഞ്ചാരം നല്ല ചൂടാ എനിക്ക് എനിക്ക് ചൂടുകാലം വന്നാ ചൂട് സഹിക്കാൻ പറ്റൂല മൂന്നുവട്ടം നാലുവട്ടക്കെ കുളിച്ചു ഞാൻ തണുപ്പ് കാലം വന്നാലും ഞാൻ കുളിച്ചും ഇപ്പോളും ഇത് വിളിച്ചും തണുപ്പ് ഇപ്പ എനിക്ക് വലിയ തണുപ്പ് ഒന്നില്ലായിയിരുന്നു ആ മഴയടിച്ചിട്ട് എനിക്കെന്റെ പണികളൊക്കെ കഴിഞ്ഞാല് എനിക്ക് എനിക്കെൻ്റെ പണികള ക്കെ കഴിഞ്ഞാൽ ഇപ്പോളും വേണം രാത്രി കിടക്കുമ്പോ എനിക്ക് മേല് കഴുകി കഴിഞ്ഞ ഉറക്കം വരില്ല ഒരു പൊറുതികേട തണുക്കന്നൊക്കെ തോന്നും ചിലപ്പോ എന്നാലും ആ ഇങ്ങനെ ഒക്കെ നേരയായി കഴിഞ്ഞാല് ഒരു സുഖം തോന്നുല ചിലപ്പം പോയി കിടന്നോടത്തുന്ന് എഴിച്ച് വന്നിട്ട് ഒന്നൂടി മേല് കഴുകും ഞാനും ഈ ചൂടുകാലൊക്കെ ആയപ്പോഴാണ് ദേ എണീറ്റെട്ടന്ന തല നനച്ച് ദാ കുളിച്ചു ഞാൻ അപ്പം നേരം വൈകി തല നനച്ചാ പിന്നെ എനിക്ക് നീരിറക്കം പെരടി വേദനയും എല്ലാ വേദനയും എന്തക്ക നെടും തോളും തിരിച്ചാൻ പറ്റൂല്ല വേദന കൊണ്ട് അപ്പൊ രാവിലെ തല നനച്ച് കുളിച്ച് കാണ്ടാ ഞാൻ അടുക്കളക്ക് ഇറങ്ങ എന്നിട്ട് പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേലൈകും മേല് കഴുകി കണ്ട് പിന്നെ ഞാൻ രാത്രി കിടക്കുമ്പോ പിന്നെയും മേല് കഴുകും മൂന്നുവട്ടം കുളിച്ച് ഞാനെ എന്ത് ചൂടെ ശരീരത്തിനൊക്ക ആ ചൂടെ ഇല്ല ആ പോയാലും കാണാന് കണ്ടെത്തില്ല ലാസ്റ്റ് ഒരു മാസം ഒക്കെ ഇത്തിരി വെള്ളം കുറയും അപ്പൊ ഞങ്ങൾക്ക് കൊഴലുണ്ട് പുഴയില് വള്ളം ഉണ്ടെടി നനക്കാനൊക്കെ ഞങ്ങക്ക് കൃഷി ഉണ്ടിവിടെ തെങ്ങും തൈകളും
അല്ലാന്ന് അപ്പൊ കൊറെ വെള്ളണ്ട
കൊഴല് ഇണ്ടെടി കൊഴൽക്കിണറ്റിൽ വെള്ളം ഉണ്ട് അത് വലിയ രസമില്ലാത്ത വെള്ളം അത് ക കാലം തെളിയൊന്നുല്ല എന്നാലും വെള്ളത്തിന് വെള്ളം തന്നെ വേ അ അല്ലാ ആവശ്യങ്ങളും ഡാഷ് റ്റൊരു മാസം ആവുമ്പോ ഇല്യാ ല്ലാ വള്ളത്തിനും അതന്നെ ഞങ്ങൾ വെക്കാനും അട്ക്കളീലെ ജോലിക്കും വെക്ക വെക്കാനും കുടിക്കാനും മാത്രം കെൺറ്റ്ത്താക്കും ലാസ്റ്റ്ത്തെ ഒര് മാസം അല്ലാത്ത കാെഴപ്പൊന്നും ണ്ടാവൂല പിന്നെ മയെയ്താ പെട്ടെന്ന് വള്ളം ആവും നമ്ക്ക് കെൺറ്റില് ആ ലാഷ്റ്റൊര് മാസം ഞങ്ങള് കോയൽ വള്ളം ഉപയോഗിക്കും കറ കുടിക്കടീ പാ തൊക്കെ പാ സ്റ്റീൽ പാത്രത്ത്മ്മെ വരേ ഒര് പുള്ളിം കുത്താെക്കെയ്രാ ഈ പു ക കൊയല്ന്റെ വള്ളാണ്ട് ഉപയോഗിച്ചാല് ഒര് മോറ്യേനൊന്നും വൃത്ത്യാവാത്ത പോലേണ് ക്ലോ തും ബാത്റൂമും ക്ലോസറ്റും ബേസും ഒക്കൊര് കളറായ്കാരം ഞങ്ങളെ വള്ളത്തിനൊര് കൽക്കാണ് കൊയല്ത്തെ
അപ്പൊ ങ്ങളെ കാെയൽ വെള്ളാ
ലാസ്റ്റാെര് മാസം കൊയല് വള്ളയ്കാരം വള്ളം കയ്യുമ്പോ അത് കുടിവള്ളം ത്തിന് മാത്രം ട്ക്കും മറ്റേത് അട്ക്കളീൽ വെക്കാനും കുടി വള്ളത്തിനൂടി ആയ്റ്റില്ലിക്കെ ആ മറ്റേട് ക്കും ലാസ്റ്റ് ഒടു ആവ്മ്പം വെള്ളം കാെറവെയ്ക്കാരം ആ ഒര് മാസം അത് വരെ കൊഴപ്പല്ല്യ ആട് ത്താെന്നു അല്ല
ഉം
ഞങ്ങളനേൻ വള്ളുംട്ത്ത് ഞങ്ങളെ ഈ വാ ത്തൊക്കെ ലെയ്ൻ വള്ളണ്ടായ് അപ്പ ഞങ്ങള് ലെയ്ൻ വള്ളട്ത്തീര്ന്നെ ആ കൽക്ക് വള്ളൊയ് വാക്കാനാന്നുള്ളെൽക്ക് അപ്പ ലെയ്ൻ വള്ളട്ത്ത്ക്കാണ്ട് ഞങ്ങക്ക ല്ലാ വർഷത്തിൽ ഇതേമാതിരി വള്ളം കയ്ഞ്ഞ്പ്പാ ആ ബുദ്ധിമുട്ട്ണ നേരത്ത് ഞങ്ങക്ക് ആ ഒര് മാസം വള്ളം തന്നെ കിട്ടീല്ല
പിന്നെ വെർതെ മാസം മാസം ഉം വെ ർതെ മാസം മാസം എന്തിനാ ബില്ലടക്ക്ണൂന്നും പറഞ്ഞ്ട്ട് ഞങ്ങള് പിന്നാ ലെയ്ൻ വള്ളം ഒയ് വാക്കി വാണ്ടല്ലോന്നും പർഞ്ഞ്ട്ട് അതാണ്ട് ഒയ് വാക്കിട്ടു ഇങ്ങക്ക് അവ്ടെക്കെങ്ങ വള്ളം കാെറവാ
ഞങ്ങള് പാടത്തായ കാരണം വെള്ളണ്ട് പിന്നെ പറമ്പിലാവുമ്പാെ അത്രണ്ടാവൂല പ്പ ന്നാലും ഞങ്ങക്ക് ലാസ്റ്റ് വേനലാവുമ്പോ അല്ലാതണ്ടാവൂല അട്യെത്തും
കെണറാണ് കെണറ്ണ്ടാ
ഞങ്ങള് ഞങ്ങക്ക് സ്വന്തായിട്ടില്ല്യാ അത് ഞങ്ങള്ബടെ പ പ പർ അട്ത്ത്ള്ള പർമ്പ്ന്നടി ബ്ര
ആ അതിലെ പാടത്തിലെ അയ്ലും വള്ളം വറ്റോടി ലാസ്റ്റാവുമ്പോ
ആഹ് വെള്ളം ല അട്യെത്തും
അങ്ങനെ കൊ ങ്ങളല്ലാതെ വേറാൾക്കാര് വേറാൾക്കാര് കൊണ്ടോക്ണ്ടോ അതൊ ങ്ങളൊ റ്റക്കോ കൃഷിക്ക്ള്ള ആവ്ശ്യള്ള ആവ്ശ്യ
വേറെ ആ വേറെ തോട്ടം നൻക്കും
ആ അയ്ന്നാവുലെ ന്ന്ട്ട് എങ്ങനെ ങ്ങള് മോട്ട്റ് പെരീ ക്ക് പയ്പ്പ്ട്ട്ക്ക്‌ണാ അതാ അവ്ടെ പോയി കൊണ്ടാെർണാെ
ഇല്ലല്ല ഞങ്ങള് മോട്ട്റടിക്കും
ഉം ഇങ്ങള് മോട്ട്റെച്ച്ക്കാ അതാ
ഞങ്ങള് വെച്ച്ക്കാ
വീട്ട്ക്ക് ടേങ്ക് വെച്ച്ട്ട് അടിക്ക്ണ്ടാവുലേ
ഓ
പാടത്തെന്താ നെല്ലും കൃഷികളൊക്കെണ്ടാ പ്പ അ ഒക്കെ കാണാം പാടാണ് എവ്ടിംല്ല്യല്ലാെപ്പതൊന്നും
നെല്ലും കൃഷ്യാെക്കെണ്ടേയ്രിക്കുലേ
ഇല്ല്യല്ല്യാ
പിന്നെന്താ പാട്ത്തെന്താ വായിം കൃഷിയാ അങ്ങനെയെക്കെണാ വായാളും തൊക്കെ
ആ
ഉം എന്നായി കോട്ടന്നല് ശെരിന്ന